ഹലോ,
ആ
കേൾക്ക്നില്ലേ? ഹലോ,
കേൾക്ക്നില്ലാ, റേഞ്ചിന്റെ ഇഷുണ്ടോ?
ആ, എന്തൊക്കെണ്ട്?
സുഖ, അങ്ങനെ പോണ്.
ആ, വീട്ടിലാണ്ള്ളത്? ഇവടെ സുഖം, കൊഴപ്പൊന്നുല്ലാ അങ്ങനെ പോണ്.
കുട്ടിന, മീറ്റിങ്ണ്ട?
മീറ്റിങ്, ണ്ടായി ബുസ്തകംന്ന് കിട്ടുനൊള്ളു. ആ മീ ആ സ്കൂളിലന്നിനീ, പ്പൊ കഴിഞ്ഞു വന്നു വീട്ടിലെത്തി.
എത്രാം ക്ലാസ്സില്?
ഓള് യൂക്കെജാ.
ആ, എൽ. കെ ജിക്കാർക്കെക്കെ ബുകൊടുക്ക്ണ തിരക്കാണ്പ്പൊ. ന്റെ മോൻ എൽ. കേ ജിലാ, ഓൻക്ക് കൊടുത്ത് കഴിഞ്ഞു.
ആ. ഇവർക്ക്പ്പന്ന്, കിട്ടീട്ടൊള്ളു. അതി.
ഏ, പുസ്തകം പൊതിയൊക്കെ, വാണല്ലോ നീ? ചോറക്കെന്നോ?
പൊതിയൊക്കെ, കിട്ടീട്ട് വേണം.
ഏ, സാധനല്ലിയ, കയ്യില്ണ്ടാവൂല. ആ, ആ രണ്ടീസം, അവധിയല്ലേ. ചോറൊക്കെ ത്ത്ന്നൊ?
ഇല്ലല്ല, അത് പിന്നെ മദ്രസുല്ലേനി. മതസ്വം കൂടിം ത് ആ
ഹേ, അയ്ശേരി. റേഞ്ചിന്റെ, ചെറിയെ പ്രശ്നണ്ട് തോന്നുനുല്ലേയ്? എട കൊക്കെങ്ങനെ, കേൾക്കാതാവ്ണ്ട്.
ഞാന്നും, നോൽക്കല്ണ്ട്, നോൽക്കണം, വിചാരിചാണ്.
ഒന്ന്, തൊട്ട് തോടങ്ങിയെതാ?
ആ, ഒന്ന് തൊട്ട് തൊടങ്ങി.
ഏ.
കൊറെേണ്ട്, നോൽക്കാന്, ഇവിളിപ്പോ, ഏ, ഇൻക്ക് മൂന്നാള്.
ഏക്കൊ സ്കൂൾപോണോരാ
അല്ല ഒരാള് സ്കൂള്പോണം മറ്റോള് ചെറ ഒന്നര വയസ്സായിട്ടുള്ളു രണ്ടെണ്ണംണ്ട് എര
ഏ ഏ ട്വിൻസാ
ആഹ്
അയ്ശെരി രണ്ടാളും ഒറങ്ങാ
ആഹ് ഒരാളിപ്പഴാ അംഗൽവാടിക്ക് സ്കൂൾക്ക് പോയിനി അപ്പൊ മറ്റാളിവിടെ കെടന്നൊറങ്ങി. ഒരാള് ഇപ്പൊ ഇപ്പൊ കടന്ന് ഒറക്കി ഇപ്പൊ ഉറങ്ങീട്ടുള്ളൂ ഒറക്കീട്ടേള്ളൂ
ഒരാള് നീച്ചുണ്ടാവുംല്ലേ
ഇല്ലവള്ലീച്ചീല അവളും കെടന്നെന്ന്
രണ്ട് പെങ്കുട്ടികളാ
ആഹ്
ഏ
എൽതും പെങ്കുട്ടിന്യേ
ഏ മൂന്ന് പെങ്കുട്ടികളല്ലേ അത് ശെരി രാത്രീക്കെ ഒറങ്ങോ ഓല് രണ്ടാളും?
ഇല്ലേ രാവിലാണ് എണീറ്റിട്ട് ഇപ്പ ഒറങ്ങണ് ഇപ്പ ഈ മൂന്ന്
ഏ രാത്രീക്കെ വല്ല്യകൊഴപ്പോണ്ടോ ഒറ
ഊം രാത്രി അയ് ഉവ്വ് ഒർക്ക് കൊറവന്യാ. നമ്മളൊര് കൊറേവട്ടം ഇങ്ങനെ എണീക്കണല്ലേ അമ്മക്ക് ഒറക്കിട്ടണില്ല ഓൾക്ക്അർഞ്ഞാല് എടേല് ലിങ്ങിനൊണരുമ്പോൽക്ക്പാലൊടുക്കാ വൂലേ ഇൻക്കിങ്ങനെ ഞ്ഞുപറഞ്ഞും രണ്ടാളുവാണ്ടേ?
രണ്ടാളല്ലേ ആഹ് എവ്ടുത്താ കെടക്കല് തൊട്ടിലിലോ
അല്ല ഇപ്പ ബഡ്ഡില് കെടക്കാന് തൊട്ടിലു് തൊട്ടിലൊക്കെ കാൺണനേ പേടിയാ ചൂപ്പടെ ഭയങ്കര ചൂടാണ് അപ്പൊ ചൂടോണ്ട് ഒരു തൊട്ടിലിന്ന് ആട് തൊട്ലീലിടാടല്ണ്ടായ്നി ഒറങ്ങി കഴിഞ്ഞിട്ടൊക്കെ ഇടും പിന്നെ ഇപ്പ പിന്നെ ഒരു തൊട്ടിൽന്നെറങ്ങി നെൽത്ത് കെടക്കലോടങ്ങി അങ്ങനെ ശീലായി
ഊം
ഇവടെ ഭയങ്കര ചൂടാ ഞങ്ങള റൂമിന് സിറ്റൗട്ടിന്റെ അടുത്തായോണ്ട് ഭയ് ങ്കര ചൂടാ റൂമില് റോഡിന്റെ വക്കും ആ റോഡിന്റെ അടുത്തും കൂടി ആയോണ്ടേ
ആയ്ശെരി
ഇപ്പൊമതി ഇപ്പൊ തണുപ്പല്ലേ ഇപ്പൊ ബെഡ്ഡില് കേറാനോള്പ്പോളെ പയ്ക്കൂല ഞാൻ ഒ ഒറങ്യാലൊന്നും അറിയില്ല ഇവര് രാത്രി ഒറക്കാ ഒറങ്ങാത്തോണ്ടെ ഞാനോടെ ഒറങ്ങിപ്പോയാപ്പിന്നെ എക്കൊര് ഒര് ആന്തുട്ടാവല് ഞാഒന്നും അറിയില്ല അപ്പൊ കുട്ടികളാത് ഒരുറാശം കട്ട്നിന്ന് വീണ് ണ് അപ്പൊന്നെ ഇന്നെ കടക്കാനായ്റ്റെല്ലാം അപ്പൊ ഞാൻ ബെഡ്ഡെടു താഴെ കടുക്കും
ആഹ് അതാവകുമ്പോ പ്രശ്നല്ലല്ലോ എയിലെ പോയാലുംല്ലെ
ഞാനും കുട്ടികളും നെലത്തെടക്കും വെൽതുഅത്നെന്നെ ഓൾന്നെ ന്നെഒട്ടിട്ടിയാണ്ടേ ഓളും കെടക്കുള്ളു
ഏ വെൽതിനെ എൽദ്ത് വെൽതാ യൂകേജീല് ലേ ആഹ് ഓളെ തായെണിപ്പീ രണ്ട് കുട്ടികള്
ആഹ് ഞാഒറങ്ങി കഴിഞ്ഞാ ബെഡ്ഡീ കെടക്കും ൻക്ക് നെൽത്ത് അങ്ങനെ കെടക്കാൻ കയ്ലേ
പൊറം വേദനെ ആഹ് അത് എല്ലാർക്കുണ്ട് പ്രശ്നം വേദനകള് ഇൻക്കൊക്കെണ്ട് പെട്ടെന്നീര് കെട്ടും
ആഹ് ഇൻക്കങ്ങനെരുന്ന് ഒരു ഭാഗം ചെരിഞ്ഞി കവുത്തക്കെങ്ങനെതന്നെ ഒരു ഭാഗം ചെരിഞ് കെടന്നാ അവിടെ ഭയങ്കര വേദന ഇന്നലെതീരെ പ റ്റൂല അതിന് വേൺചെര്പ്പേ ഇനി ടൈലിട്ടാ തീരെ പറ്റൂല എന്റെ കാൽല് ടൈര് ഞങ്ങ ഇട്ടിട്ടില്ല
ഏ താഴേല്ല്യാ ടൈലിട്ടിട്ടില്ല്യാ
ഏ, അല്ല.
എന്ന്ട്ട്ന്തേ അവടെ,
ഫ്ലക്സ്, വിര്ച്ച്ക്ക്അ.
അപ്പ പെട്ടെന്ന് ഇടണം വിചാര്ച്ചാണ്ടാണ് ഞങ്ങള് കാർപ്പറ്റ് വിര്ച്ചാതെ ഫ്ലെക്സ് വിര്ച്ചത് പിന്നെപ്പൊഞ്ഞി കടങ്ങളൊക്കൊന്ന് വീടട്ടെ ന്നട്ട്ത് സാവധാനടാചാര്ച്ച്
ഏ വീട് കയറ്റീന്റെ ഒക്കെണ്ടാവുംലേ കൊറേ ആയോ വീട് വാർത്ത്ട്ട്ങ്ങള്
ഇല്ലല്ല ഒരു ഒരു വർഷം
ഏ അത്രായിറ്റൊള്ളൂ
അത് കൊറ്ച്ച് കഴിഞ്ഞു ഏ
തറവാടിന്റെ എട്ത്തെന്നെ?
അല്ലല്ല അവ്ടെ തറവാടിന്റെട്ത്താരുല്ല അവുട്ന്ന് റോഡ്
ഏ തറവാട് ഉള്ള്ക്കേയ്നു?
ആ തറവാടൊരു കാട്ട്ൻ്റുള്ലേയ് ചുറ്റുഭാഗും കാട്
ഏ
ഒറ്റക്ക് മാത്രായിയൊരു റോഡ് വയ്യ്
ആ അങ്ങനെ കാട്ൻ്റുള്ളുക്കൂടെ? അയൽവാസ്യാളൊന്നൂല്ല്യെപ്പവടെ
അയൽവാസിയറ്ഞ്ഞാല് ഒര് കൊറച്ച് നോക്കിയാ കാണും ന്നാലെറ്റെ വല്യൊര് ത് വിൾച്ചാലൊക്കെ കേക്കും പക്ഷെതങ്ങനെ പെട്ടെന്ന് ഒര് വിവരൂല്ല്യാ ഓടിട്ട വീടാണെങ്കി കേക്കും അത് വാർപ്പ്ട്ട വീടായോണ്ട് പ്പൊ ആ വാതിലൊക്കെ ചാര്യാ പിന്നെ ഉള്ളത്തൊന്നും അറീലല്ലോ
ഒന്നും കേക്കൂലാ ന്ന്ട്ട്പ്പൊ അവ്ടെ ആരാ ള്ളഅപ്പോ
അവടെ ആരുല്ലാ അവടൊക്കെ പ്പൊ പൊള്ഞ്ഞ് വീണണ് മയത്തും കൂടെ ആയപ്പൊ
ങ്ങളെ മ്മേ, മ്മിം വാപ്പിം ഒന്നൂല്ലയില്?
അല്ല ഇമ്മ ഇമ്മ ഞങ്ങളെ കൂടെ
ഏ
മ്മ ഞങ്ങളെ കൂടെ വാപ്പല്ല വാപ്പ മരിച്ച്ണ് വാപ്പ മരിച്ചാരെ ഇന്ക്ക് വല്ല്യോളെന്നെണ്ടായേ
ഏ
വാപ്പ മര്
അങ്ങനെ കാട്ട്ന്റുള്ള്ലായ്റ്റ ങ്ങൾ വേറെ പോന്നതേയ്കാ
ആ ആ എല്ലാരും ഇൻക്ക് മൂന്ന് മുത്തച്ച്യാള്ണ്ട് അവരൊക്കെ വേറെ പോയി
ഏ
പിന്നെ ഞങ്ങളവ്ടെ അവിടെന്നെ ഇട്ക്കണംചാര്ച്ച് പിന്നെ ഞാൻ മാണ്ടാർഞ്ഞ്ങ്ങാണ്ട് അങ്ങനെങ്ങട്ട് പോന്ന് അതോണ്ടാണ് സ്ഥലം വാ സ്ഥലം വാങ്ങി വീടെട്ത്തിട്ടാണ് പിന്നെ ഒന്നും കയ്യ്ണില്ല
ആ
ലൈഫ്മിഷന്റെതീലൊക്കെ കിട്ട്യെതേയ്ന്നു
ഏ
ഫുള്ള് പണ്യൊന്നുംത് തീർക്കാൻ കഴിഞ്ഞില്ല അപ്പൊ അത് വരെ വീട് നിക്കൂല വീടില് കമ്പിം പട്ട്യൊക്കെ ആക്കീണെങ്കി കൊഴപ്പല്ല്യേയ്നി അപ്പെല്ലാ പണിം കയിഞ്ഞ്ട്ട് കേറ്യാ മത്യേയ്നി അപ്പോത്ത്ന് മയക്കാലായപ്പോത്ത്ന് ഞങ്ങള് വേഗം പോന്ന്
ഇവടെ ഓടാ കമ്പിം പട്ട്യാ
അല്ല എവിടെ ഞങ്ങള് അല്ല വാർപ്പന്നേ വാർപ്പ അപ്പൊ ഞങ്ങള്ങ്ങനെ എത്ത ബാത്റൂമും ഒരു അടുക്കളിം അടുക്കളിം നന്നാക്കിക്കാണ്ടേയ് അട്പ്പൊക്കെണ്ടാക്ക്യാണ്ട് ഇഞ്ഞി നെലടാന്ണ്ട് കോണിക്ക് ഇത് വെക്കാണ്ട് അങ്ങൻത്തെ അങ്ങൻത്തൊക്കെ ചെറ്യെ പണികളൊക്കെണ്ട്
ഏ....
അണ്ടാക്കാണ്ട് അങ്ങനെ കർ കർട്ടന് റൂമ്തേന് മാത്രേ മ്മള് പയേ... കർട്ടട്ട്ണ് അല്ലാതെനൊന്നും വെച്ച് ട്ടൂല്ലാ.... നമ്ക്കാ അത്യാവശ്യംമക്കോല്തൂണ്ട് ഓളീംകൊണ്ടെടാ ആ വീട്ടില് നിക്കാൻ കയ്യൂലെ ഓടൊക്കെ തലേക്ക് വീഴാനായിന് ഇപ്പ ഇതൊക്കെ പോയിന് ഇപ്പൊക്കൊരു വിധം എല്ലോട്തും കൊയ്ഞാടി ഓടൊക്കെ താഴെത്തീന് അപ്പൊ ഞങ്ങള് ആ ഞങ്ങള് ഇതി ക്ക്‌കേറിയ അന്ന് ഉച്ചക്കന്നാണ് മഴ പെയ്തതാ പിന്നാ ആ കഴിഞ്ഞറാവശ്യത്തെ മ ആ മഴക്കാലെ പുള്ളവ്ടെന്നെനീ അല്ലെങ്കിപ്പോ അവ്ടാങ്കി അ ട്ത്തന്നെ വല്ല്യ മരോണ്ട്.
ഏ അതിങ്ങനെ അവ്ടെ പെട്ടേലേ അയൽവാസി
അയ്നങ്ങനല്ല അയൽവാസ്യേള് ഇണ്ടായിനി
ആ ഒക്കെ അവ്ട്ന്ന് പോയിണ്ടാവും ലേ
ആ ആ അട്ത്തൊക്കെ പോയി ആ ഇവിടെ ഞങ്ങള് ചുറ്റുപാകോം വീടാ. എടുത്തന്നെ നമ്മളിങ്ങനെ ചവ് ചവ്ട്ട്ണതന്നെ വേറെരാളെ വീട്ട്ക്കാ.
ഏ അപ്പൊ ഇള് കൊറഞ്ഞ അഞ്ചാ?
നമ്മളുണ്ടാവൂലെ മുറ്റത്തക്കൊരു ബാത്റൂമ് വെക്ക്ണ്
ആ
ആ അത്രേ അട്ത്താ ആ വീട് ആ ബാത്രൂമ്ക്ക്‌ പോണെ ദൂരെയൊള്ളു.
എത്ര സെന്റിലാ വീടൊക്കെ?
ഇതൊരു ആറെഎമ്പത്തഞ്ച്. ഏയ് സെന്റിക്ക് കുറച്ച് കുറവ് ആ അപ്പൊഞമ്മളൊരു സൈഡ് ഒരു ഒന്നര മീറ്റ്റ് മൂന്ന് മീറ്റ്റ്ണ്ടോ അറിയില മൂന്ന് മീറ്ററിനടുത്തൊക്കെ ണ്ടാവൊള്ളു. അയ്ന്റട്തന്നെ മറ്റൊരെ വീടാ
അത്ശരി
ഇങ്ങനെമ്മളെ മുറ്റത് ന്നന്നെഇങ്ങനെയേ ഇതാക്കിയാമതി എന്തേലുണ്ടെങ്കിലേ കൊട്ക്കാ അകത്ത്ന്ന്അകത്ത്ക്കന്നെ വർത്താനംപറയും അത്രേ അട്ത്താ
ഏ എന്തേ പറയ്ണൊക്കെ കേൾക്കൂലേ അപ്രത്ക്കൊക്കെ
റ്റൊടുന്ന പോലെ ഡൈനി ഹാൾക്ക് നല്ല ഇതാ ഡൈനി ഹാളാണെ അവിടുന്നന്നെ വർത്താനം പറഞ്ഞാമതി മ്മളെട്ത്ത്ന്ന് വർത്താനം പറയാ.. റൂമ്ന്ന് റൂമ് ക്ക്‌ വർത്താനം പറയുംപോലെ അത്രക്കട്ത്താ കാണെന്നെ വാണോം പറഞ്ഞാലത്രെ
അറിയിലലേ ഞമ്മള്തൊക്കെ ഇവിടെണോ കൊറെ കുറേ എട്ത്തെന്നെയാണ് പക്ഷെ ഒര് രെ വിട്ട് വിട്ടാ. ഇവിടെക്കേന്നാല് കൊറത്ത് ഏ വീടഅയൽവാസ്യാളൊക്കെ ചുറ്റൂണ്ട്. പക്ഷെ ഓര്ക്കൊക്കെ ഇണ്ട് ഒമ്പതും പത്തും സ്ഥല ണ്ടാവുമ്പോ അയ്ന്റെ അപ്പറത്തേക്കല്ലെ വീട് വരൊള്ളൂ അത്രേംഒരു
ഇന്റെ സ്വന്തം വീടങ്ങനാണ് എന്നാലും അയ്‌ എഡ്ത്തൊക്കെ വീട് ണ്ട് ന്നാലു അമ്മളെ ചുറ്റുവട്ടം നമ്മളെ കാര്യങ്ങള് ചെയ്തൂട്ടാനുള്ള സ്ഥലങ്ങളൊക്കെ അവിടെണ്ട് ഒരു പയ്നാല് സെന്റ് സ്ഥലൊക്കെണ്ട് എന്റെ എന്റെ സ്വന്തംവീടാ. എ ന്നാലലും അമ്മളട്ത്തൊക്കെ വീടങ്ങനെ പറഞ്ഞാലും വർതാനം പറഞ്ഞാലൊക് ക്കങ്ങട്ട്ങ്ങട്ടൊക്കെ വർത്താനം പറയും എന്നാലുമ്മക്ക് കൊറച്ചൊക്കെ വിട്ടു ആണ് എന്നാല്ട്ട് അടുത്തുയാണ് പറഞ്ഞ മാതിരില്ലേ
ആ അങ്ങനെ ഞങ്ങളതൊക്കെ. ഏ ഇങ്ങളതൊക്കെ എട്ത്ത്ക്ക്‌ പോയിലേ ആ
പിന്നെ ഞങ്ങളത് മുമ്പ് റോഡായൊണ്ട് മക്ക് വെള്ളോംതൊക്കെ റോട്ട്കണ്ട് വിട്ടാമതി ആ എന്നായ്ക്കോട്ടെ ശെരിന്നാ ആ ആ